ആ കേക്കും
ആ എന്തൊക്കെ വർത്താനം
ഒന്നുല്ല ഇവിടെ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നു
ആ പിന്നെ ചായകെ കുടിച്ചോ
ചായ അങ്ങനെ കൂടി പതിവില്ല എന്തെങ്കിലും പനിയോ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉ ണ്ടങ്കിലോ ചായ കുടിക്കാറുള്ളൂ
ആ ശരി
ഉം പിന്നെ അവിടെ എന്തുണ്ട്
ഇവിടെ പെരുന്നാളൊക്കെ ആയിരുന്നല്ലോ അപ്പൊ അതിന്റെ തെരക്കും ഇന്നാണ് ഇപ്പൊരു ഇന്നിപ്പോ ഉച്ചന്റെ ശേഷണ്ന്ന് ഫ്രീ ആയത് പിന്നെ എവിടെയും പോയിട്ടൊന്നുല്ല. ഉം ഉം ഇപ്പൊന്ന് ഫ്രീ ആയിട്ടള്ളൂ ഗെസ്റ്റും അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നലെക്കെ ഒഴിവേ ഉണ്ടായിട്ടില്ല ഫുള്ള് പണി തന്നെ ആയിരുന്നു ഉം ആ വരും ആ വരും വരും ഇപ്പ പിന്നെ മോള് വീണിട്ട് ഇങ്ങനെ അയാദ് സൈ മരത്ത് മന്ന് വീണിട്ട് ചെറിയൊരു എങ്ങനെ മുഖത്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നല്ല കുഴിണ്ട് നന്നായിട്ട് ആ അപ്പൊ അത് കാരണം ഞാൻ സൈക്കിള് മന്ന് വീണതാണ് സൈക്കിൾ ആയിട്ട് പോയപ്പോള്സൈക്കിള് എന്താണ് ബ്രേക്ക് കിട്ടിട്ടില്ല ചക്രം മറ്റേ ഈ കല്ല്മൽക്ക് കേയറപ്പോ അവൾക്ക് ബ്രക്ക് ക്പിടിച്ചപ്പോ കിട്ടീല്ല അങ്ങനെ അങ്ങനെ പോയിട്ട് സൈക്കിളും അവളും കൂടെ അങ്ങനെ വീണിട്ട് മുഖംങ്ങോട്ട് കല്ലുമ്മേൽ അടിച്ചു എന്നിട്ട് ഈ കണ്ണിന്റെ ത ഇല്ല തലതട്ടിയിട്ടില്ല പിരുകം പിരി കത്തിൻ മൽ ഇങ്ങനെ ന നന്നായിട്ട് ഒരു കീറൽ പോലെ ഉണ്ട് സ്റ്റിച്ച് ഇടാനൊന്നും ഇല്ല പിന്നെ മുഖ ചെറു തിന്റെ മൂത്തതാണ് എട്ട് വയസ്സായ താ
ആ ആ
നന്നായിട്ട് ഇങ്ങനെ മുഖംങ്ങോട്ട് നല്ലണം കൊണ്ട് വീർത്തിരുന്നു നീര് വന്നിട്ട് പിന്നെ ചുണ്ട് ആചുണ്ട് ഇങ്ങനെ ചുണ്ട്മല് മുറിയായിട്ട് ട്ട് ചുണ്ട് നന്നായിട്ട് ഇങ്ങനെ ചുണ്ടും മല് കുറച്ച് മതിയല്ലോ ചുണ്ടുമലെക്കെ എന്തേ പറ്റിയചുണ്ട് ങ്ങട്ട് വീർ തടിച്ച് വീർക്കും എല്ലാടും അതേപേലെഇങ്ങനെ നല്ല തടിച്ച് ഇങ്ങട്ട് വീർത്ത് പല്ല് ചെറുതായി്ട്ട് പൊ ട്ടിട്ടുണ്ടായിരുന്നുപൊട്ട്ണ്ടായിരുന്നു പല്ല്ന് ആ നല്ല വീഴ്ച്ചയാണ് വീണത് ആകെ പേടി ച്ചിട്ടുണ്ടായിരുന്നു കണ്ണിനൊക്കെന്തോ പറ്റിന്ന് വിചാരിച്ചു പക്ഷേ ഭാഗ്യത്തിന് കണ്ണിനൊന്നും പറ്റിയിട്ടില്ല
അടുത്ത് തന്നൊണോ അടുത്ത് വെച്ചാണോ സംഭവിച്ചത്
മുറ്റം നല്ല വലിപ്പണ്ട് അപ്പൊ ഗേറ്റ് കടന്നിട്ട് ട്ടി പോയതാണ് അവളോട് എപ്പോഴും ഗേറ്റ്കടന്ന് പോവരുത് ന്ന് പറയും പക്ഷെ മ റ്റുള്ള കൊറേ അടുത്ത് കൊറേ കുട്ടികളുണ്ട് ഇവിളെ പ്രായള്ളത് അപ്പൊ ഒരുപാട് കുട്ടികളുണ്ടാവും. ഒക്കെ ഈ ഈ ഒരു ടൈമിൽ എ ല്ലാരും റോട്ടിക്ക് പോവും വണ്ടിയിട്ട് അങ്ങനെ അവളും പോയതാണ് ഇപ്പൊ സൈ അല്ല മെയിൻ റോഡല്ല നമ്മള് സാധാ പോക്കറ്റ് റോഡ് അറിയില്ലേ. അങ്ങനത്തെ റോഡാണ്
ആ ആ
അപ്പൊ നമ്മളെ ഈ വണ്ടികളൊക്കെ വരാന്നെല്ലാതെ പുറത്തുനിന്നൊരു വണ്ടികള് ഇങ്ങനെ പാസ് ചെയ്യുന്ന റോഡല്ല
ആ ആ
വണ്ടികൾ പോവും ക്ഷേ വീട്ട്ക്ള്ള വണ്ടികള് അങ്ങനെയൊക്കെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ സുഖാണ് എപ്പോയും വണ്ടി വരുന്ന റോഡല്ല
ആ ആ
ഇപ്പൊ അങ്ങനെ ഈ ഒരു ടൈമില് നല്ല എല്ലാ ഒരു എട്ടൊമ്പത് കുട്ടികൾ സൈക്കളും ആയിട്ടാ ആ റോഡ് അങ്ങനെ ആഹ് ആയത് എന്ത അഹ് പെരുന്നാളൊക്കെ ആഴപ്പ അങ്ങനെ ക്കായി പിന്നെ ആൾക്ക് എവിടിം പോകാനൊന്നും മൂടില്ല ഉം നന്നായിട്ട്‌വേ ആഹ് നല്ല ആഹ്‌ ന നന്നായിട്ടുപേടി ചിട്ടുണ്ടാവും പക്ഷെ നന്നാ അത്രയും നല്ല ഭാഗ്യത്തിന് കണ്ണിനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ ഹായ്‌ ഉം എന്താ അങ്ങോട്ട് മഴയൊക്കെ ഉണ്ടോ ഉണ്ടോ
ആ മഴ ഉണ്ട് നല്ല മഴയുണ്ട്
ഇങ്ങോട്ട് മഴയില്ല ആഹ് അതെ അതെ മഴയൊന്നുല്ല
നല്ല മഴ എനിക്കൊന്നു ഇപ്പം ഉച്ച കഴിഞ്ഞിട്ട് കുഴപ്പില്ല
ആ അവിടോക്കെ ങ്ങനെ മഴ പെയ്യുന്ന കാരണായിരിക്കും ഇവിടെ ഇടക്കൊരു മൂടല് ഇരുട്ടായിട്ട് വരും പക്ഷെ അതേപോലെ നല്ല വെയില് വരും ചെയ്യും
ഓ ഇവിടെ വെയിലൊക്കെ വന്നിട്ട് ദിവസങ്ങളായി
ആ ഒന്ന് മഴ പെയ്ത് കിട്ടിയ മതിയന്ന് വച്ച് പ്രാർ ക്കെയാണ് ന്ത് വെള്ളല്ലയ്ട്ട് ആഹ് വെള്ളം കിണറിലൊക്കെ വെള്ളം ഇപ്പൊ ഇനി രണ്ട് ച്ച് മോട്ടറിട്ടാ വെള്ളം വെള്ളം അടിച്ചു കറ്റിയാൽ വെള്ളം കഴിയും ഉം
ആ
അങ്ങനെ ആയിട്ടുണ്ട്
ഇവിടെ പിന്നെ വെള്ളത്തിനൊന്നും
ആ മഴ പെയ്താപ്പെട് പെട്ടെന്ന് കെണറൊക്കെ നറയും രണ്ട് മഴ നന്നായിട്ട് പെഴുതാല് കിണറങ്ങോട്ട് നറയും ആ ക്കെ ഇത് മഴ ഇല്ലാതെ കിണ ഉം കിണറ് പെട്ടെന്ന് വറ്റും ചെയ്യും മഴയില്ലാതെ അങ്ങനെ നൽക്കുമ്പോൾ
ആ ആ ഇവിടെ ആണെങ്കി പിന്നെ കിണറല്ല നമ്മള് പൈപ്പിന്റെ പൈപ്പ് വള്ളവാ
ആ അല്ല അയ്ന് മറ്റേ പഞ്ചായത്ത വെള്ളം വ
ആ അതെ അതെ നമുക്ക് അങ്ങനെ വെള്ളമില്ലാതെ ഇ പ്പില്ല പിന്നെ ഈ പഞ്ചായത്തിലേക്ക് ഈ ടാങ്ക് എന്തെങ്കിലും പിന്നെ കുടിവെള്ള സംഭരണിയേ എന്തെങ്കിലും ക്ലീനിങ്ങോ വല്ല ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം വെള്ളം കാണത്തില്ല
ആഹ് ആ അപ്പൊ ന്ത് ചെയ്യും
അപ്പൊ ഓൾറെഡി നമ്മള് വെള്ളമൊക്കെ സംഭരിച്ച് കാണും നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ട് വരാറില്ല ഈട്ടാങ്കൊക്കെ താഴെ ഴ മോളിലൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം അടിച്ച് നിറച്ച് ന ആ നമുക്ക് ആ നമ്മുക്ക് ഓൾറെഡി രണ്ടു ദിവസത്തിനും രണ്ട മൂന്ന് ദിവസ മെസേജ് വരും ഇങ്ങനെയുള്ള നാലൂസ്യ ആ ഉണ്ടെങ്കി വരും. അപ്പോഴത്തേക്ക് എല്ലാരും അതിനനുസരിച്ച് വെള്ളമൊക്കെ പിടിച്ച് വയ്ക്കും. ആഹ് ഡൈലി ഉണ്ട് വെള്ളം. ആഹ് ഡെയിലി വെള്ളണ്ട്. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കി അവ നേര മെസ്സേജി ഒരു സം വെള്ളമില്ല അല്ലെങ്കി രണ്ടു ദിവസം ഇല്ല
ആ ഇങ്ങോട്ടൊന്നും ദെവസം വെള്ളല്ല ദിവസം വെള്ളം ഉണ്ടെങ്കി സുഗാണ് ഇവിടെ മൂന്നും നാല് ദിവസം കഴിയണം വെള്ളം വരം അപ്പോഴേക്ക്‌ നമ്മളെ ടാങ്ക്യൊക്കെ ആഹ് അപ്പോഴേക്കും നമ്മളെ ടാങ്കിയൊക്കെങ്ങനെ ടാങ്കിക്കെ വെള്ളം കഴിയിൽ തുടങ്ങും അപ്പോഴക്കും വെള്ളം വരും ക്ഷെ അങ്ങനെ എന്തേലും അങ്ങനെന്തേലും പ്രശ്ന ണ്ടെങ്കി നമുക്ക് അന്ന് മെസ്സേജ് വരും നളെ വെള്ളം വരൂല്ലോട്ടോ അപ്പോഴേക്കും നമ്മള ടാങ്ക്യൊക്കെ കഴിയ ഏകദേശം കഴിയാറാവും അപ്പൊ ആ ഒരു ടൈമില ആകെ പെട ആളുകള്
ഉം ഇവിടെ പിന്നെ അങ്ങനല്ല രണ്ടു ദിവസത്തിന് മുമ്പേ വെ മെസ്സേജ് വരും അപ്പം നമുക്ക് സമയ ഉണ്ടല്ലോ വെള്ളം പിടി
ആഹ് അപ്പൊ സുഖ ഡെയിലി വെള്ളം വരുമ്പോ സുഖാണ് നമ്മുക്ക് അങ്ങനെ പിടിച്ചെക്കാൻ സുഖാണ് ഇവിടെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എ പറയുമ്പോളാണ് വര ആ ഒരു രാത്രി മാത്രം. ഉം രാത്രി നേർ ആഹ് അവിടെപ്പൊ കെണറു കു ത്താനൊന്നും പറ്റൂലേ
കിണർ കു കുത്താം പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല
ഈ വെള്ളം കാരണംല്ലേ അപ്പൊ ഇത് കെണർ വെള്ളം തന്നെയാണോ കിണറിന്റെ
ഫ്ലോറിന്റെ മറ്റെ ഇതൊക്കെ ചേർന്ന ന
ആ ഫിൽട്ടർ ചെയ്ത ആ ഇതും പൊഴേന്ന് പൊഴേല് കിണറ് കുത്തിയ വെള്ളാത്രെ ത് ഇവിടെ വരുന്ന വെള്ളം ക്ഷെ നമു ത് ഒരു കുടിക്കാൻ ഒരു ഫിൽറ്റർ എയ്ത വെള്ളാണ് സംഭവം ബ്ലീച്ചിങ് പൗഡർക്കെ ചൊ
ഓ ആഹ് ഇത് അങ്ങനെ സ്മെല് അങ്ങനൊന്നും ഇല്ല പിന്നെ നമ്മള് അങ്ങനെ എടുത്ത് കുടിക്കാറില്ല നമ്മള് പിന്നെ വെള്ളം തെളപ്പിച്ച് ചൂടാക്കിയക്കാം
ആ ആ
പ്യൂരിഫയർ ഉണ്ട് അപ്പം പിന്നെ നമ്മള് അതിനകത്ത്ന്ന് എടുത്ത് കഴിയുമ്പോ പിന്നെ കുടിക്കണ്ട തിളപ്പിക്കത്തില്ല അല്ലാതെ
ആ
പിന്നെ നമുക്ക് എന്തേലും ബുദ്ധിമുട്ട് പനിയൊക്കൊഉണ്ടെങ്കിൽ മാത്രം എടുത്ത് ചൂട് വെള്ളം കുടിക്കണംന്ന് തോന്നുമ്പൾ മാത്രമേ ചൂടാക്കാറുള്ളൂ എന്നാല് ഇവിടെ ചേട്ടൻ വ- വഴക്ക് പറയും നമ്മളിപ്പോ പ്യൂരിഫയർഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യല്യന്നാ പറയാൻ പറ്റത്തില്ലല്ലോ എത്രത്തോളം ക്ലീനിങ്ങാണ് നടക്കുന്നതെന്ന് എടുത്ത് ചൂട- ആക്കണന്ന് പറയും പക്ഷെ മടി കാരണം അങ്ങനങ്ങും ചെയ്യാറില്ല
ചൂടാക്കല് ആ അതെ
ത്തും കുടിക്കൂ
ആ അതാണ് ഇവിടെ ഞങ്ങള് ഈ വെള്ളം ന്നട്ട് കു ക്കാറില്ല ആന്റ് ഇപ്പഴ് ഫിൽറ്ററെ ചയ്ത വെള്ളമാണെങ്കിലും നമുക്കൊരു തോന്നൂല കുടിക്കാന് പൊഴയിലൊക്കെ പൊഴയിലൊക്കെങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് വെ വെൾ പൊയലെ വെള്ളം കിണർക്ക് ഒഴിക് കൂലാന്നാ പറയുന്നത് അങ്ങനെ സ്ലാബ് ഒക്കെ വാർത്തിട്ടുള്ള കിണറാണ് പക്ഷെ നമുക്കൊരു ഇത് തോന്നൂല കുട് കുടിക്കാൻ തോന്നൂല അപ്പൊ കെ കുടിക്കാൻ കിണറില് വെള്ളം കോരാന്ണ്ട് അതിൽന്ന് മോട്ടർ വെ ചടിക്കും
ഉം ഇവിടെ പിന്നെപ്പം ഇപ്പര്ന്നഞൻ വെളക്ക് കത്തിച് പ്പ വെള്ള എടുത്തപ്പൊ വെള്ളോണ്ട് ഫാ ഇപ്പം ഒരു ആറ് മ ആറര യൊക്കെ ആയ വെള്ളമുണ്ട് ഉം ഉം അതെ ഇവിടെ ഞങ്ങള് പിന്നെ ഈ ഞാനും ചേട്ടനും കുഞ്ഞും ഉള്ളോ ണ്ട് നമുക്ക് ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യവും ഇല്ല അ വരില്ല പ്പൊ നമ്മള് അങ്ങനെ ഇപ്പി മറ്റേ ഫിൽട്ടറ് പ്യൂരിഫയറുടെ ഉള്ള വെച്ചത് കൊണ്ട് നമ്മൾ പൈപ്പ്ന്ന് വെള്ളം എടുക്കാറില്ല ചോറ് വെക്കാനായാലും കുടിക അതിനത്തുനന്ന അകത്ത് നിന്ന്തന്നെ വെള്ളം എടുക്കും
ആ ആ
മ്മള് ഈ മി മി ഇതടിക്കേണ്ട കാര്യ ത് നമ്മള് മോട്ടർ അടിക്കേണ്ട കാര്യല്യ
ആ ടാങ്കിൽ മുകൾക്ക് നിറയുന്നുണ്ടാവും ആ
തനി തന്നെ മോളികയറി നെറയും
ആ ആ അപ്പൊ വാട്ടർ ബില്ല് വേ വരുവാണോ
ആ വാട്ടർ ബില്ല് വേറെയാവരുന്നേ
ആ അപ്പ മാസം നല്ല ബില്ല് വരും അങ്ങനെ
ഇല്ല ഞങ്ങൾക്ക് വാട്ടർ ബില് എത്ര മുപ അമ്പത് രൂപ
അതെയോ ഇവിടെ ഞങ്ങൾക്ക് ആഴ്ചയില് ഏ ആഴ്ചയില് വെള്ളം വരുള്ളൂ പക്ഷെ വാട്ടർ ബില് അറുന്നൂറ് എഴുന്നൂറൊക്കെ വരും ഞങ്ങൾക്ക് രണ്ട് ഈ രണ്ടു മാസം ഞങ്ങള് വെള്ളം എടുക്കുവുള്ളൂ ഈ ഏപ്രിൽ മെയ് രണ്ടു മാസം മാത്രേ വെള്ളം എടുക്കൊള്ളൂ പിന്നെ കൂട്ടിടും പിന്നെ ത് വർഷം ആ ഒരു വേനില് രണ്ടു മാസം ഞങ്ങളെടുക്കുള്ളൂ അത് നമ്മള് വാ അത് ഓണാക്കിട്ടാല് നമുക്ക് അതിലും ആയിരം രണ്ടായിരം ഒക്കെ ബില്ല് വരും പക്ഷെ നോക്കിട്ട് വാളുപൂട്ടിട്ടാൽ കൊണ്ടാണ് അറൂനൂറും എഴുന്നൂറും കൊണ്ട് വരുന്നത്
ഉം ഉം ഇത് പിന്നെ നമുക്ക് അങ്ങനെ കൊഴപ്പയില്ല പിന്നെ നമുക്ക് വെൾ പിന്നേ പൈ പൈസ തന്നാലും നമുക്ക് അടയ്ക്കേണ്ടി വരത്തില്ല
ഏഹ്
അടയ്ക്കേണ്ടി വരത്തില്ല ഈ പൈസേ മുപ്പതായിരം അത്ര അടക്കണ്ട നമ്മള് ബി പി എൽ കാർഡ് ആയതുകൊണ്ട്
ആ സൗജന്യ ആ അങ്ങനെ ബി പി എൽ കാർഡിന് ഇവിടെയാ തന്നെ സൗജന്യുണ്ട് പക്ഷെ അവര് അവര് പറഞ്ഞ ലിമിറ്റിൽ അധികം എടുത്താല് കുറച്ച് ബില്ല് എന്തോ അടക്കണം
ആ ഇവിടെ പിന്നെ നമ്മള് അതില് കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മള് കുറച്ച് രണ്ട്മൂന്ന് പേരല്ലെ ഉള്ളു അതൊണ്ടായിരിക്കും എനിക്കറിയത്തില്ല പൈസ നമുക്ക് അങ്ങനെ അടക്കേണ്ടി വരാറില്ല ഇല്ല
ആ ആ
അങ്ങനെ അടക്കത്തില്ല ഇപ്പൊ വന് ഒന്നേ ഉള്ളൂ ഇപ്പം കുറ രണ്ട് ദി വെള്ളാത്തിന്റെ ബില്ല് വന്നിട്ട് വന്നിട്ട് എത്ര മുപ്പത് രൂപേങ്ങാണ്ട അപ്പൊ അവര് പറഞ്ഞത് അടക്ക ക്കണ്ടാന്ന് പറഞ്
ആഹ് ആ ബിപിഎൽ കാർഡിന് അങ്ങനെ ഇണ്ട്. ആ അങ്ങനെ ലിമി കൂടുതൽ ഇവിടെ അടുത്ത് ഒക്കെ ബിപിഎൽ. കാർഡുള്ള ആളുകൾ പ
ഉംഉം പക്ഷെ നമ്മള് അടക്കാതെ അല്ലാതെ ഉള്ളവർ അടക്കാതെ കിടന്നാ ഈ വർഷത്തി പുതുക്കാൻ ചെല്ലുമ്പോ വലിയൊരു തു ഇ അയ്യായിരം ആറായിരം പത്ത് പതിനായിരം രൂപയ്ക്ക് മൊളിലൊക്കെ ഈ മാസത്തിൽ അടക്കാതെ കൂട്ടിയിടത്തില്ലേ.
ഈ മുപ്പത് രൂപയൊക്കെയോ. ആ കൂടുതൽ വരുന്നവര് ആ അങ്ങനെ വരും ഉം ശ്ശെ യിങ്ങോട്ടൊക്കെ എങ്ങനേന്നറിയോ അവ രണ്ട് മാസ അടച്ചിട്ടില്ലെങ്കിൽ ഇവല് വാൾവ് ഇതാക്കി ഉം പോവും
ഇല്ല ഇവിടെ അങ്ങനൊന്നും ഇല്ല വ വർഷത്തില് നമ്മള് ഫുൾ അവർ കണക്കെടുക്കും നമ്മളപ്പോ ഈ ബി പി എല്ലുള്ളവരെ നമ്മുടെ പ്രൂഫ് എല്ലാം അവിടെ കൊണ്ട് കൊടുക്കണം. കൊട്ട് കൊടുത്ത കഴിയുമ്പഴാ നമുക്ക് വീ ണ്ടു ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് അപ്പൊ അല്ലാതുള്ളവരുടെത് വീണ്ടും അവര് ചെക്ക് ചെയ്യുമ്പോ പൈസ അടച്ചിട്ടില്ലെങ്കിൽ അത്. പ്രശ്നവാ
ആ ആ ഇവിടെ അങ്ങനെ ഇവിടെ രണ്ട് മൂന്ന് മാസം ബിൽ അട വച്ചിട്ടില്ലെങ്കിൽ അവര് വന്നിട്ട് കട്ടെയ്ത് പോകും ആഹ് ഓക്കെടാ.